ഹലോ
കേൾക്കാവോ?
ഹലോ കേൾക്കാൻ പറ്റ്ണില്ലേ ആ കേ ആ
സൗണ്ട്ണ്ടോ ക്ലിയറാണോ കേക്ക്ന്ന്ണ്ടാ ആ കേൾക്ക്ന്ന്ണ്ട്
ആ എന്താ വിശേഷൊ
ന്താ വിശേഷൊക്കെ, നല്ല വിഷേശാണ് മഴയ്ണ്ടോ നാട്ടില്
ഇവ്ടെ ഇന്ന്പ്പോ മഴാ ഇല്ല മഴ ഇന്നിപ്പൊ കൊറവ്ണ്ട് ഇന്ന് ചെറിയൊര് ഒരു മൂടി നിക്ക്ണെ പക്ഷെ ഇന്ന് പെയ്ത് ല്ല ന്ന് രാവിലെ മുതല് നിങ്ങൾക്കെങ്ങനെയാ
ആ ഇവ്ടെ ഇന്ന് പെയ്തില്ല രാവിലെ ചെറുങ്ങൾൾന ഒന്ന പെയ്തതേ ഉള്ളു ആ അതെ അങ്ങനെനെ
മ് ഞാൻ തുണിയൊക്കെ മോളിലേക്ക് ഇട്ടേക്കാണ് വാർക്കട ക്കെ
ആ
മ് ഇന്ന്പ്പെന്താവുന്നറീല്ല ഇപ്പ പെയ്ത് മൂടികെട്ടി നിക്ക്ണ്ട് ചെർ ചെറിയൊരു ചാറ്റൽ മഴ ക്കിണ്ട് എന്നാലും ഇപ്പ വാർക്കേട മോളിലൊന്നും കേറാൻ ബുറ്റൂല്ലഭയങ്കര തെന്നലല്ലേ
തെ അവർക്കൊന്ന് ശ്രദ്ധിക്കണോ അതൊക്കെ മഴക്കാലം ആവുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ
ആ അല്ലെങ്കി താഴെ വീഴും ഇപ്പ ഒ ഒരു പാട് നോക്കിയേക്കി പോയേ പിന്നെ തുണി ഒന്ന് വാടട്ടെന്നോർത്ത് ഇട്ടേക്കണതാ
ആ ശ്രദ്ധിച്ചു കേറ്യാ മതി മക്കളൊക്കെ കേറുമ്പോക്കെ ശ്രദ്ധി ഇപ്പ മഴക്കാലായി കഴിഞ്ഞാല്
അതെ അതെ പിള്ളേരെ കേറ്റൂല്ല ഞാൻ മാത്രോ കയറോള്ളൂ
ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ
ആ ഫുഡ് കഴിഞ്ഞ് ഫുഡ് ഉച്ചക്ക് കഴിഞ്ഞ് ഇപ്പദേ വൈകുന്നേരത്തെ ചായയുടെ സമയായി
ആ സ്വന്തായിട്ട് ഇണ്ടാക്കോ ഫുഡൊക്കെ സ്വന്തായിട്ടുണ്ടാക്കോ
ആ ഫുഡ് ഞാൻ മാത്രമേ ഒള്ളൂടെ ഞാനും ഹസ്ബൻറും മക്കളും ഒള്ളൂടെ
ഓ എന്താ സ്പെഷ്യല് അറിയോ സ്പെഷ്യല് ഫുഡ് ഒക്കെ അറിയോ
അത്യാവശ്യം എന്ന് പറ നമ്മള് ഡെയിലി എന്തേലുമൊക്കെ കാട്ടി കൂട്ട് ക്കുന്ന ആ കൊറച്ചൊക്കെ അറിയാം ഒരുപാടല്ല നമുക്ക് വീട്ടില് സാധാരണ ഇണ്ടാക്കണ രീതിയെക്കെ അറിയാം
ആ വീട്ടിന്ന് പൊറത്തു പോയി കഴിക്കോ ഫാസ്റ്റ് ഫുഡ് ചോറാണ് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നാളാണോ
എന്താ കേട്ടില്ല ഇച്ചിരി സൗണ്ടില് പറയോ
ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടാണോന്ന്
ആ അത് പു പു പു ഇഷ്ടൊക്കേണ് കഴിച്ചാ കൊഴപ്പൂല്ലല്ലാ
ആരോഗ്യം തൃപ്തിയുള്ള
ആ അതന്നെ അതന്നെ അതു കൊണ്ട് അത് എപ്പഴും കഴിക്കൂ ല്ല ഇന്നലെ മേടിച്ചുട്ടാ അങ്ങനെ എപ്പ പിക്കൂല വല്ലപ്പോഴൊക്കെ വേടിക്കും
ആ അതൊക്കെ നോക്കീം കണ്ടൊക്കെ ചെയ്യണം ഇല്ലേ ഇല്ല
വീട്ടീതന്നെ
വീട്ടീത്തന്നെ എല്ലാം ഇണ്ടാക്കും വീട്ടീത്തന്നെ
ആ എല്ലാം ഇണ്ടാക്കാൻ അറിയോ ഇന്നെന്താണ് സ്പെഷ്യല്
സ്പെഷ്യലായിട്ടൊന്നുല്ല വെജിറ്റബിള് പച്ചക്കറിയാണ്
ആ വെജിറ്റബിളാർന്ന് മീൻ കറിആർന്ന് മീനാർന്ന് പിന്നെ പ്രത്യേകിച്ച്
ഇവടങ്ങനെ വെലേല്ലേ നല്ല മീനൊന്നും കിട്ടുന്നില്ലല്ലോ മഴയായതുകൊണ്ട്
നല്ല മീൻ കിട്ടാനില്ല അല്ലെ
ഇല്ല ഇല്ല
ആ അത് അതെന്താന്നാവോ
അത് മഴ തൊടങ്ങിക്കഴിഞ്ഞാൽല ങ്ങനെ മഴ സീസൺ ആവുമ്പോ അങ്ങനെന്നെ ഉണ്ടാവാ ആ വെജിറ്റബിളും ഇപ്പൊ മഴക്കാല ആവുമ്പോക്കെ അങ്ങനെയാണല്ലോ
ആ ഉവ്വ ഉവ്വ ഉവ്വ ശരിയാണ്
ആ
ആ അപ്പ ഇന്ന് എന്താ കറിവെച്ച
വീട്ടില് കൃഷിയൊക്കെ ഇണ്ടോ
വീട്ടില് കൃഷി അങ്ങനെ ഒരുപാട് കൃഷിയില്ല പിന്നെ ഞങ്ങക്ക് മൂന്ന് തെങ്ങുണ്ട് ആ തെങ്ങില് തേങ്ങൊക്കെ ഇണ്ട് അങ്ങനെ അല്ലാണ്ട് ഒരുപാട് കൃഷീന്ന് പറയാൻ ഒന്നൂല്ല പിന്നെ രണ്ട് വെണ്ടയുടെ തൈയിണ്ട് അങ്ങന ഇച്ചിച്ച് ഇച്ചിച്ച് ഒള്ളൂ ഒരുപാട് സ്ഥലമൊന്നുല്ല
ആ ആങ്ങനെഒള്ളു ഇല്ല ഇല്ല
നിങ്ങക്ക് സ്ഥലൊന്ന്
കൊറ കൊറവാണ്
അതെല്ലേ അഹ് ഞങ്ങക്ക് പത്ത് സെന്റ് സ്ഥലാണ് പക്ഷെ അതിനകത്ത് മൂന്ന് തെങ്ങ്
ഓ അത്യാവശ്യം ങ്ങൾക്ക് മാത്രള്ളോല്ലേ
ആ നമ്മുടെ അത്യാവശ്യത്തിന് കിട്ടും നമ്മുടെ അത്യാവശ്യത്തിന് തേങ്ങൊക്കെ കിട്ടും
ആഹ്
അല്ലാണ്ട് പൊറ്ത്തുന്ന് കൊടുക്കാനും നമുക്ക് വാട്ട് ആട്ടാനും വെളിച്ചെണ്ണ ഇണ്ടാക്കാനൊന്നും തെങ്ങ് ഇണ്ട് തേങ്ങ ങ്ങ ഇണ്ടാവൂല്ല
ഇണ്ടാവൂല ആ ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ നോക്കുന്നത്
ആഹ് ഇപ്പൊ അങ്ങനെയാ നോക്ക്ണേ ഇപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പം സ്ഥലം മേടിച്ച് ച്ചാലും ആകെ അഞ്ച് സെന്റ് സ്ഥലൊക്കെ ഉണ്ടാവുള്ളൂ ആ അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീടും അങ്ങനെയാണല്ലേ ഇപ്പത്തെ ഇതില്
അതെ അതെ
ആഹ് ആ
മക്കളൊക്കെ വരുമ്പോഴൊക്കെ ആഹ് പഠിക്കാൻ പോയിട്ടേള്ളു
ആഹ് ഞങ്ങളടെ പിള്ളേർ ഇപ്പം തന്നെ വരും ഒരാളിപ്പ തന്നെ വരും രണ്ടാമത് നാലെരയാകുമ്പൊ വരും
അവർക്ക് വരുമ്പോ ചായ വേണ്ടിവര്ല്ലേ
ആഹ് ഞാൻ ചായ പ്പം തളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ പിള്ളേർക്ക് പായസം ഉണ്ടാക്കണോന്ന് കൊറേ ദിവസായി പറയ ണൂ ഇവിടെ
എന്ത്‌ പായസാണ് ഉണ്ടാക്കിയെ
ഞാൻ എന്നിട്ട് പാലും മേടിച്ചു അടപ്രഥമനല്ലേ ഈ അടയുടെ പു ക്ക പായസംല്ലേ അതിപ്പം മേടിച്ചോണ്ടെന്ന് ഞാൻ ഇപ്പൊ അടു പ്പത്തിട്ട് ഇനി ഇപ്പം അത് മാത്രം മതി വേറെ കടിയൊ അപ്പം അത്ണ്ടാക്കിയ കാരണം
അത്ണ്ടാവുമ്പോ ചായേണ്ട ആവശ്യ ഇല്ലല്ലോ
ചായേന്റെ ആവശ്യല്ല അപ്പൊ അതു കൊണ്ടൊരു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട് എന്നാ അതുകൊണ്ട് ഒപ്പിക്കാന്ന് ഓർത്
ആ ബിസ്ക്കറ്റൊക്കെ ഒഴിവാക്കണം മക്കൾക്ക് അങ്ങനെ ബിസ്ക്കറ്റൊന്നും കൊടുക്കരുത്
കുതിർത്തിയിട്ട് ചെയ്യൂലേ
ആ അതെന്താണ്
പരിപ്പ് വടാ പരിപ്പ് വടാന്ന് പറഞ്ഞ നമ്മള് പരിപ്പ് കുതിർത്തീട്ട്
ആ
ആഹ് അപ്പ അതാവും അത് സിമ്പിൾ ആണ് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതാ ഞാന് എന്തേലും കാണിക്കുള്ളൂ അല്ല ഒരുപാട് റിസ്ക് എടുക്കണ പണി വല്യ പാടാ ഉച്ചക്കത്തെ പണി തീർന്ന് പി പിന്നെ വൈകുന്നേരവും പണിത് പാത്രം എന്തോരായിരിക്കും കഴുകാൻ
അത് പരിപ്പില് വേറെ എന്തെങ്കിലും ചേർക്കുവോ
പരിപ്പില് ഞാന് പരിപ്പ് രാവിലെ കുതിർത്താനിട്ട് വച്ച് ഉച്ച പിന്നെ അതിനകത്ത് ഇഞ്ചിയും പരിപ്പ് നമ്മള് മിക്സിയിലിട്ട് കറക്കി ഒ അഹ് അരച്ചെടുക്കണം അതിനുശേഷം നമ്മള് ഇഞ്ചിയും ഏഹ് പ മുളക് പിന്നെ സവാള ഇതെല്ലാം ഉപ്പ് ഇത് പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടി കൂടി നല്ലോണ്ക്ക് കുരു കുരാന്ന് അരിഞ്ഞ് ഇടണം പിന്നെന്നിട്ട്
കൊറച്ചു തേ കൂട്ടിയാ മതി ആ അരക്കുന്ന ടൈമിലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരക്കുന്നുണ്ട് ആ അത് കുടി കുറച്ചൊന്ന് അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ
ആ അതെനിക്ക് അറിയാൻ വണ്ടായിട്ടില്ല പരിപ്പിന്റെ കൂടെ അരയ്ക്കണോ
ആഹ് പരിപ്പിന്റെ കൂടെയല്ല ആ ഇഞ്ചി പച്ചമുളക് അതൊക്കെ നമ്മൾ ചതക്കുന്നില്ലേ
ആഹ് ഉവ ഉവ
ആ ആ ആ ഒരു ടൈമിൽ
ആ അപ്പൊ അതിന്റെ കൂടുതൽ തേങ്ങയും ചേർക്കണോല്ലേ
ആഹ്, കൊറച്ച് തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ.
ആഹ ഇതെനിക്കറിയാൻപാടിണ്ടായില്ല, നല്ല ടിപ്പാണ്.
ആ പിന്നെ പരിപ്പ് പരിപ്പ് ഇടുന്ന ടൈമില് കുറച്ച് ഒരു കൈ പോങ്ങ കൊറച്ച് നെയ്യ് ഇതില്ല, നേരിയരി നേരി, നെയ്ച്ചോറിന്റെരി, ബിരിയാണി ഒക്കെ വെക്കുന്ന അരിയില്ലേ? ആ അതൊരു പിടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുക്കുമ്പോൾ, നല്ല ടേസ്റ്റ്ണ്, ഒരു കറുമുറ കിട്ടും.
ആഹ് അതിന് അങ്ങനെ കറുമുറു വര്ന്നത് അങ്ങനെയാല്ലേ?
തുങ്ങിയ പോലെയല്ലേ?
ആ വ്വ
ആഹ് ആ അത് നല്ല ടേസ്റ്റാ. അങ്ങനെടുത്ത് കഴിക്കാന്
ആഹ ആഹ അത്? അതെനിക്കറിയാൻ മാണ്ടയാലാറ്ന്നൂട്ടാ.
ആഹ് നമ്മള് ആഹ് ഇത് ഒരു ചിപ്പ്ണ്ട് എല്ലാം ഫുഡൊക്കെ നല്ലവണ്ണം ഉണ്ടാക്കുന്നെ.
അതെല്ലേ, ആ പിന്നെ എന്തൊക്കെ ഇണ്ടാക്കണ പഴംപൊരി ഒക്കെ ഇണ്ടാക്കോ?
അതൊക്കെ ഓൾഡ്ല്ലേ? അതൊക്കെ പയഞ്ചനല്ലേ?
ആഹ് ഉവ്വ് ഉവ്വ് ഇപ്പം എന്താണ്ടാക്ക്ണെ വേറെ
പുതിയ പുതിയ വെറയ്റ്റി എന്തെങ്കി കണ്ടുപിടിക്കും, അങ്ങനെ ഉണ്ടാക്കും.
ആ പുതിയത് പ പുതിയത് ട്രൈ ചെയ്യല്ലേ?
ആ അത് ട്രൈ ചെയ്യും.
ആ മക്കള എത്രല്ല പഠിക്കണേ?
മക്കളൊക്കെ ഡിഗ്രി പഠിക്കുന്ന ആളുണ്ട്, പത്താം ക്ലാസ്സിലുണ്ട്...
ഓ വരറായ? സ്കൂ
അവര് കോളേജ് വി പത്തിട്ട് വരണെങ്കിൽ അഞ്ച് മണി കഴുയും, അഞ്ചര മണിയാകും.
ആ ആ സമയത്ത് വന്നെല്ലേ?
ആ പിന്നെ മോള്, നാല് മൂന്നേര നാല് മണിൻ്റെ ഉള്ളിലായിട്ട് വരും, ഒരാൾ.
ആ ആ ആ ആ അപ്പൊ വരുമ ചോറവ് കഴിച്ചോളൂ? അതാ ഇവണം ചായയും പലഹാരംക്കെ? ആ,
അവര് ചോറെക്കും.
ആ ഉണേച്ചു ചോറുഴിച്ചോള്ളൂ ല്ലേ? ഉം ഉ ചോറ് കൊണ്ട്പോവോ ഇപ്പത്തെ പിള്ളോര് ചോറൊന്നും കൊണ്ടുപോകലല്ല.
ഇവർക്ക് പിൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജിൽ പോകുന്നവരൊന്നും കൊണ്ടപകല. കുഞ്ഞൊക്കെ എടുക്കും.
ആ മോള് കൊണ്ടോവും.
ആ മോളോണ്ടോ
ആ ആ ആ അപ്പൊ എന്തോന്നാ? തോരന കൊച്ച് തോരന കൊണ്ടാണ്? ക്കറി എന്തെങ്കിലും കൊണ്ട പോവോ?
ചമ്മന്തി, ചട്നി അങ്ങനെ എന്തെങ്കിലും...
ആ ആ ആ അതൊക്കെ കൊണ്ടപോക്കള്ളൂ അല്ലേ?
ആ
ഉം...
പിന്നെ കൃഷി കുറവാണ്? കൃഷി അങ്ങനെണ്ട ടൈമിഗ് ഒന്നില്ല, സമയവും ഇല്ല, പിന്നെ സ്ഥലവും ഇല്ല.
ആ ആ ആ ആ
അതുകൊണ്ട്, ചെടിയ ഉണ്ട്. ചെടീനോടൊക്കെ ഭയങ്കര ചെടിയോടൊക്കെ ഭയങ്കരഷ്ടാണ്. ഈ അവിടെ ചെടിയൊക്കെ ഉണ്ടോ? എങ്ങനെയ ചെടിയൊക്കെ ഉള്ള ഏരിയാ?
ഇല്ല, എന്നാല കുറച്ചൊക്കെ ഉണ്ട്, ഈ കടലാസ്ടി
ആ ആ
അത്, ആറേഴു, കളറുണ്ട്, ഇപ്പ, ഇല്ലാട്ടെ, ഇപ്പ, എല്ലാം, തായിനിക്കാ മഴ, പിടി
ചെടികളൊക്കെ, ഉണ്ടാകുമ്പോ, നന്നായിട്ടൊന്ന്, ശ്രദ്ധിക്കണ്ടേ, നമ്മ
ആ, ഞാനങ്ങനെ, എപ്പഴും, നോക്കഎനിക്ക്, സമയം കിട്ടാറില്ല, അതാണ്, ഞാനങ്ങനെ, എപ്പഴും, അയ്‌ന്റെ, പൊറത്ത്, നിക്കാറില്ല
ആ
ചെടീനേ നല്ലോണ്ണം ശ്രദ്ധിച്ചെങ്കിലാണ് ചെടി ഇങ്ങട പൂവ തരുള്ളൂ
അതെ, ചെടിയോടൊക്കെ, ചെടിയോടൊക്കെ, ഇഷ്ടള്ള, ആൾക്കാാരാണ്, ചെടിയൊക്കെ, നാട്ട് അതിനോട്, വയങ്കരായിട്ട്, ഇഷ്ടപ്പെടും. അ, നമ്മള്ണ്ടാക്കി കഴിയുമ്പോ അതിന്റെ മേലൊരു പൂവിരിഞ്ഞാ തന്നെ കാണാൻ നല്ലൊരു മനസ്സിനൊരു ഹാപ്പിനെസാ
സാ
അതെ അത് കാണുമ്പോ നമ്മടെ വീട്ടിതന്നെ ഒരു ഫ്രൂട്ടൊ ഒക്കെണ്ടാക്കി കഴിഞ്ഞാൽ അ ന നട്ട് കഴിഞ്ഞാൽ അത് വളരുമ്പോൾ കാണുമ്പോൾക്കെ ഒരു ഹാപ്പിനെസ്സണല്ലോ
അതെ അതെ ശരിയാണ് ശരിയാണ്. വേറെന്നും ഇല്ലല്ലോ മോള് വരാറായി ഞാനെന്ന എന്ന വച്ചോട്ടെ, വക്കട്ടെ.
ആ ഓക്കെ ഓക്കെ.
അന്ന വച്ചോ പിന്നെ വിളിക്കാട്ടാ.
ആ
ഓക്കെ